ആ ഒക്കെ
ആഹ് എന്തൊക്കെയെണ്ട് വിശേ സുഖാണ്
സുഖം ഇവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല ചായെ കുടി ആയി കഴിഞ്
ആഹ് ഇന്ന്പ്പോ മഴയൊക്കെ ഉള്ളതു കൊണ്ട് ഈ സമയത്ത് കെടന്ന് ഒറങ്ങാൻ രസായിരിക്കും
അവിടെ മഴ യിണ്ടോ ഇവിടെ മഴയില്ല
ഓ ഇങ്ങോട്ടേക്ക് മഴയായിപ്പ ഉച്ച കഴിഞ്ഞീപ്പത്തെന്നെ മഴ പെയ്തു തൊടങ്ങി അപ്പൊ ഇപ്പൊ ഇങ്ങനെ നല്ല ശാന്തസ് സുന്ദരമായി ഇകറിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഒരു ഒറക്കൊക്കെ വരതെ തണപ്പില്ല ഉം തണപ്പ് ഇല്ല ഫാനു കറങ്ങ്ന്ന്ണ്ട് പക്ഷെ എന്നാലും നമുക്ക് വേണം മെങ്കിലും ഒന്നു ഒറങ്ങാന്നുള്ളൊരു
ഇവടെം ഇവിടെ നല്ല ചു ചൂട നല്ല വെയിലൂ ഉണ്ട് അപ്പം ഇന്നലെയൊക്കെ മഴ ഇണ്ടായ്രുന്നു അപ്പൊ അതോണ്ട് ആഹ് കഴുകി ഇട്ടിരുന്നെം തുണികളൊക്കെ എടുത്ത് വെയിലത്തിട്ടേക്ക്വാ ഒണങ്ങാനായിട്ട് ഞാൻ അന്നിട്ട് അതിനെ കാവലിരിക്ക പറന്നു പോവാതിരിക്കാൻ
രുന്നു ഞങ്ങക്ക് മിനിഞ്ഞാന്ന് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ അന്ന് രാവിലെ തന്നെ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞ ഉം അഞ്ചരയായി കറണ്ട് വന്നപ്പോ അപ്പം തുണി അലക്കാനും വെള്ളവില്ല വാഷിംഗ്‌ മെഷീനിൽ ഇടാനും അങ്ങനെയും വെള്ളവില്ല വെള്ളം അടിക്കുന്നേക്ക് മുമ്പ് തന്നെ ക റണ്ട് പോയി അന്നിട്ട് അന്ന് ഇങ്ങനെ റണ്ടു റണ്ടു പോയി അന്നിട്ട് അന്ന് ഇങ്ങനെ ഞങ്ങൾ ആ വെയില് കണ്ട് വെറുതെ ഇരുന്നു കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അന്നിട്ട് ഇന്നലെ ഇതുപോലെ പെട്ടെന്ന് വെയില് കണ്ട് കഴിഞ്ഞപ്പം എല്ലാ തുണി എടുത്തിട്ട് അലക്കിട്ട് കാവല് ഇരിക്കുവായിരുന്നു. അന്നിട്ട് ഒരു രണ്ട് മണി വരെ വെയി യിൽ കിട്ടി ഒരുമാതിരി എല്ലാ തുണിയും ഉണങ്ങി ഇന്നും രാവിലെ മുതൽ ഉച്ചവരേം വെയിലുണ്ടായിരുന്നു അപ്പോഴും ബാക്കി തുണികളൊ ഇപ്പ ഉണങ്ങി എടുത്തു
ഞാൻ ആണല്ലേ ഇവിടെ പക്ഷെ മഴ പെയ്തില്ല പക്ഷെ ഇവിടെ അമ്മ പറയുന്ന കേട്ട് ഓഹ് ഇടവമാസ ആയിട്ട് പോലും ഒരു ഇടവപ്പാതി പെയ്യുന്നില്ലല്ലോന്ന്
ആഹ് മഴ കുറവാന്ന് പറയുനുണ്ട് എല്ലാരും
ഉം ഇവിടെ അങ്ങനെ ഭയങ്കര ചൂട്
ഇതിപ്പോ മഴ പെയ്തിട്ടും കാര്യമൊന്നുവില്ല ചൂടിനൊന്നും പ്രത്യേകിച്ച് കുറവൊന്നുവില്ല അങ്ങനൊരു തണുത്ത ക്ലൈമറ്റ് ഇല്ല ശരിക്കും പിന്നെ രാത്രിയിൽ വേണെങ്കിൽ ഫാൻ ഓഫ് ചെയ്ത് ഒരു സന്ധ്യയൊക്കെ ആവുമ്പോത്തേനും എന്ന കുഴപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലും വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ കൊതുക് കയറും അപ്പൊ ഒരു എട്ടെ മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കി പിന്നെ കുഴപ്പവില്ല അപ്പൊ ഞങ്ങള് എട്ട് മണിയൊക്കെ കഴിയുമ്പത്തേനും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ജനലൊക്കെ തുറന്നിടും അന്നിട്ട് പിന്നെ രാത്രി കിടക്കുമ്പോം ഏഹ് അങ്ങനെ ചെറിയ ചെറിയ കാറ്റ് ഇങ്ങനെ കയറി വരും ജനലക്കെ കൂടെ അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസയിട്ട് വല്യ പ്രശ്നവില്ല
ആണല്ലേ ആഹ് ഇവിടെ ഇവിടെ ഒരു ആറ് മണി എഴിയുമ്പോത്തേ ക്കും ജനലൊക്കെ തുറന്നിട്ടാല് ഇതുപോലെ കൊതുക് വരും ഭയങ്കര കൊതുക് ശല്യവുണ്ട്
ഞങ്ങക്ക് നാല്മണി മുതല് നാലുമണി മുതല് ഇത് വരും കൊതുക് വരും
ഇവിടെ പക്ഷെ മഴയില്ലാത്ത കൊണ്ടായിരിക്കും ചെലപ്പോ മഴ പെയ്യുന്ന സമയം ആവുമ്പോത്തേക്കും നാലുമണി മുക്കെ കേയറി വരുവായിരിക്കും ഞങ്ങൾ പറയുകയും ചെയ്തു മഴയൊട്ടില്ലതാനും ഇത് എവിടന്ന് ഇത്ര ഇരച്ച വരുന്ന
ഉം പക്ഷെ കൊതുക് പൊതുവെ ഭയങ്കര കൂടുത ഇതല്ലാന്ന് എനിക്ക് തോന്നുന്നു എല്ലായിയിടത്തും കൊ കൊതുക്ണ്ട് ഇവിടെ ഒന്നും ശരിക്കും രണ്ട് കൊല്ലം മുന്നും കൊതുകില്ലായിരുന്നു ഇപ്പൊ മൊത്തം കൊതുക ഭയങ്കര പട ഇത് വൈ ട്ട് എല്ലാ പ്രശ്നം രാവിലെ കിടന്നുറങ്ങില്ലേ രാവിലെ ഒന്ന് വെ ട്ടം വെച്ച് തുടങ്ങുമ്പോഴത്തേനും എവിടന്നേലും കൊതുകേറി വരും ഏതില് കൊതുക് വരും ന്ന് ഡോറ് തുറക്കാനേ പറ്റില്ലെന്നീ ഏതെങ്കിലും ഒരു ഡോറ് തുറന്ന് ശരിയാണെന്നുണ്ടെങ്കിൽ എതിൽക്കൂടെങ്കിലൊക്കെ കേറി വരും എന്റെ പൊന്നി അത് ഏറ്റവും വലിയ പാട്
അവ മറ്റേ ഈ പുകയ്ക്കൻ പുകച്ചു നോക്കാൻ മേലായിരുന്നോ നമ്മേടെ ഈ കുന്തിരിക്കൊക്കെ
ആ വൈകിട്ട് പൊകയ്ക്കും അപ്പൊഈ രാവിലെ എഴുന്നേറ്റ് റ്റു വരുന്ന വഴി തന്നെ ഇപ്പൊ എന്തെങ്കിലൊക്കെ ചെയ്യാനുണ്ടാവും രണ്ട് വെട്ടം വെച്ച് തുടങ്ങുന്ന സമയത്ത് ഞങ്ങള് പിന്നെ ഈ കൊതുകിന്റെ ഒരു ചന്ദനത്തിരിണ്ട് ആ അത് മേടിച്ച് വെയ്ക്കും ആ ആ പച്ച കളറ് കൂട് ആ അതെ ചന്നത് ചൊമന്ന കളറ് ഹ് ചന്ദനത്തിരി ഒരു ചന്ദനത്തിരിയുടെ കളർ ചൊമ അല്ല ഒരു കാപ്പിപ്പൊടി
കാപ്പിപ്പൊടി കളറ് ആ ഇവ ഞങ്ങളാണെങ്കി ഇവിടെ മറ്റേ ഗുഡ് നൈറ്റും വെക്കും പിന്നെ ബാറ്റ് ആ പിന്നെ പുകയ്ക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ബാറ്റ് വാങ്ങിച്ച് അപ്പം ബാറ്റ് വെച്ചിട്ട് പെരക്കകത്ത് ഇരിക്കുമ്പം ഇത് വന്നിട്ട്ങ്ങനെ കൊ തിന്നില്ല കണ്ടപ്പോതേക്കും വെളി ഇത് മേടച്ച് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഒരു ഹരം കിട് കിട് കിട് കിടാന്ന് അടിക്കുന്ന ഒരു സൗണ്ടില്ലേ അപ്പൊ അതൊരു രസവാ അതിന് വെളി പോയിരിക്കും എന്നിട്ട് തല്ലി കൊല്ലും കൊതുകിനെ
ഇത് പക്ഷേ രാവിലെ വരും നീ കൊതുക് വൈകിട്ട ഒന്നും ഇത്രയും ശല്യ ഇല്ല രാവിലെ ആറ മണി ആയത് ശരിയാണുണ്ടെ കൊതുക് എവിടുന്നേലും കേറി വന്നിട്ട് കൊച്ചിനെക്കെ പിടിച്ച് കടിക്കും എന്നിട്ട് എന്റെ രാവിലത്തെ അരമണിക്കൂറിന് എന്റെ പണി എന്താന്ന് വച്ച് കഴിാൽ എഴുന്നേറ്റ് കഴിഞ്ഞ റൂമിലത്തെ കൊതുകുകളെല്ലാം കൊല്ലുക എന്നതാണ് എന്തൊരു പാടാന്ന്റിയോ ഓഫ്
ഞാൻ പക്ഷെ കുഞ്ഞിന് ഉടുപ്പില് മറ്റേ സ്റ്റിക്കറില് മറ്റേ ആന്റി മോസ്കിറ്റോയുടെ ഒരു ചെറിയ സ്റ്റിക്കറ് കിട്ടൻ മറ്റ മാമാ എർത്തിന്റെ ഉണ്ട്
വ്യത്യാസം ഉണ്ടോ
ആ വ്യത്യാസം ഉണ്ടായിരുന്നു ഏ വ്യത്യാസം ഉണ്ട് അവളെ മാത്രം കടിക്കത്തില്ല പക്ഷെ ഞങ്ങളെ എല്ലാം കുത്തും
ആ ഇത് പക്ഷെ എൻ്റെ മോന ഭയങ്കരായിട്ട് കടിക്കും ഈ ഇവിടെ ഈ പറയില്ലേ എന്നതാ ആ പത്തായത്തില് നെല്ലിണ്ടെങ്കി ഏ എലി അങ്ങന്നോ വരു ന്ന് പറയൂലോ ആ പോലെയ എൻ്റെ കൊച്ചെവിടെയു ടൊ അവിടെ അവി കൊതുകും ഈ ച്ചൊന്നും ഇല്ലെങ്കിലും എന്റെ കൊച്ചിനെ വന്ന് കടിക്കും ആ നേഴ്സറീല് പോയ ടൈമില് അവിടെ ഒന്നും കൊതുകൊന്നും ഇല്ലാത്ത സ്ഥലവായിരുന്നു ഏ ഇവൻ ചെല്ലുന്നോണം വരെ അവിടെ ഒരു കൊതുകൊന്നുല്ല പക്ഷെ ഇവനെ മാത്രം പിടിച്ചു കടിക്കും അന്നിട്ട് പിന്നെ ഞൻ ഓടോ സിന്റെ സ്പ്രേ മേടിച്ചിട്ട് ഡ്രസ്സൽ അടിച്ചു കൊടുത്തു
റോൾ ഓൺ ഒണ്ടല്ലോ ഒഡോമോസിന്റെ റോൾ ഇല്ലേ
അതെന്നാന്ന് വച്ച കഴിഞ്ഞാ അം മേയത്ത് സ്കിന്നില് പരട്ടണ്ടേ
അല്ല സ്കിന്നില് പരട്ടണ്ട അത് ഡ്രസ്സിലാ പരട്ടണ്ടെ
ആ ഞാൻ നോക്കീപ്പോ ഒരു ഒയിന്റ്മെന്റെ ഇവിടെ ഇണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ എന്തെയ്തു ഞാന് ഏ അത് സ്കിന്നില് ആക്കാൻ പറ്റില്ലാത്തോണ്ട് ഞാൻ അസ് പ്രേ മേടിച്ചിട്ട് ഡ്രസ്സിലെ മാ ത്രം സ്പ്രേ ചെയ്ത് വയ്ക്കും അന്നിട്ട് അങ്ങനെയാ അല്ലെങ്കി ഇതിനെ എന് നും കടിച്ച ശ നാശാക്കുവാരുന്നു
പക്ഷെ ഈ ഈ മറ്റേ ചെറിയ ഇതുണ്ടല്ലോ സ്റ്റിക്കറ് അത് പക്ഷേ നല്ല എഫക്റ്റീവ് ആട്ടോ മാമാ ഏർത്തി അത് കൊള്ളാം ആ രണ്ടെണ്ണെ ഒട്ടിച്ചാ മതി ഇത് ട്ടെ പിന്നെ ബാഗീല് പിന്നെ ഏ സ്കൂളി പോയോ അംഗൻവാടി നേഴ്സറിസ് പോന്നുണ്ടെന്നുണ്ടെങ്കില് നമ്മടെ ബാഗിലും കൂടെർണം ഒട്ടിച്ചു വെച്ചാമതി കൊഴ്പ്പല്ല
ആ ഇപ്പൊ സ്കൂളിലാ പോണേ ഇപ്പൊ പ്രശ്ന ഇല്ല ഇനിയിപ്പ അത് ഒന്തരോരെണ്ണം മേടിച്ചു വെക്കണം എന്നിട്ട് ഇനി വീട്ടില് ഇവനെ മാത്രമല്ല എറെ ഹസ്ബൻറിിനേയും കത്തും അതിനെയും ഇതിനെയും ഇത് ഇക്കാന എന്നെ പറയുന്നത് ഈച്ചയൊക്കെ എറജീൽ പൊതിയന്ന് പറയ മാതിരിയാണ് കൊതുക് വന്ന് കൊത്തുന്ന മൊത്തം കടിക്കും എന്നിട്ട് അത് പാവം ഒടോമസ് തേച്ചോട്ടാ റക്കത്തെേ അല്ലാതെ പി ചറ്റ തിറക്കാൻ പറ്റില്ല എവിടെ പോയാലും കൊതുകടിക്കും കാലിന്റെ ഭാതത്തില്ൽ കയ്യില് ഏ മുഖത്ത് മുഖത്ത്ന്ന് വെച്ച കഴിഞ്ഞാൽ ന കയ്യയിലും കലയിലും ഓഡോമസ് വച്ചക്കുവാണെങ്കിൽ
മുഖത്തോ കടിക്കുക
ഭയങ്കര പാടായി ഇതുങ്ങളെ രണ്ടിനെയും കൊണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എനിക്ക് സുഖം എന്നെ കടിക്കില്ല
ആ അത് ശരിയാ പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്യ്തു നോക്കാം ട്രൈ ചെയ്യ്തു നോക്ക് എനിക്ക് കുഞ്ഞിന് വെച്ചിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കാരണം ആദ്യമേ തീരെ പൊടിയായിരുന്ന സമയത്ത് കുഞ്ഞു തീരെ കുഞ്ഞായിരുന്നു അപ്പം ഒരു ആറുമാസം ഒക്കെ സമയത്ത് ആറല്ല അതിനും ഇള ഇളയതാ ഒരു മൂന്ന് മൂന്നര ആ മാസം കുഞ്ഞിനെ പ്രസവിച്ച ഒരു മൂന്നും മൂന്നര മാസമൊക്കെ കഴിഞ്ഞപ്പോ ഒരിടക്കൊക്കെ കൊതുകിന്റെ ഭയങ്കര ശല്യമായിരുന്നു അപ്പം ഫാബിന് ഫുൾ സ്പീഡിലായിരുന്നു ഇടുന്നതൊക്കെ പക്ഷെ അങ്ങനെൊരിക്ക ഈ കറന്റ്‌ പോയി ഒരു ദിവസം കറന്റ്‌ പോയിട്ട് നോക്കി അപ്പം ഫുൾ ആയി ഞാൻ പൊതിഞ്ഞ റാപ്പ് ചെയ്താ വെച്ചിരുന്നു മുഖം മാത്രമേ ഉള്ളായിരുന്നു വെളയിൽ ഞാൻ കറന്റ്‌ പോയിട്ട് ഞാൻ മെഴുതിരിയോ മറ്റേ കത്തിക്കാന എങ്ങോണ്ടോ പോയിട്ട് മെഴുതിരി എന്തോ കത്തിക്കാൻ വേണ്ടി എടുക്കാൻ എന്തോ പോയിട്ട് തിരി കുഞ്ഞിന്റെ മുഖത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ കടിച്ചു ചുവന്ന ഇങ്ങനെ ഇരിക്കും ക്കുന്നത് എനിക്കാണെ കുഞ്ഞിന്റെ മൊഖവല്ലേ എങ്ങനെ അടി ക്കാനും പറ്റത്തില്ല അന്ന് ആ അ ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒഡോമോസിന്റെ ക്രീം ഞാൻ എടുത്തിട്ട് കുഞ്ഞിന്റെ ദേഹത്ത് തേക്കാതെ ഡ്രസ്സിലെ തേക്കാൻ പ ഇപ്പോള് കുഞ്ഞ് കെ കേടത്തുന്ന കട്ടിലിന്റെ സൈഡിലും ഭിത്തിയിലും ഒക്കെ തേച്ചു വെച്ചു അപ്പൊ അതിന്റെ സ്മെല്ല് അവിടെ കാണുവ അല്ല ഇനി എന്തായാലും എഴുനേറ്റ് പോകത്തൂല്ല പിന്നെ ഈ ഓടിച്ചടി നടക്കുന്ന പ്രായമായപ്പോ ഇതുപോലെ സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചു അപ്പ സ്റ്റിക്കർ ഒട്ടിച്ചപ്പം കുഞ്ഞിനു ചുറ്റും വരത്തില്ല പക്ഷെ ബാക്കി നമ്മുടെ എല്ലാം അടുത്ത് വരും അങ്ങനായിരുന്നു പക്ഷേ
ഏഹ് ആഹ് ഇത് ഭയങ്കര പാട കൊച്ചനെ കൊത്തുമ്പോ എനിക്ക് ദേഷ്യം വരുവായിരുന്നു ഏ കയ്യിലൊക്കെ പിടിച്ചു കുഞ്ഞിലെ പിടിച്ചു കൊത്തുയിരുന്നു എനിക്ക് അന്നേരം ഓ ഞാനൻ ആ കൊതുകിനെ എല്ലാം കെന്ന് കളയായിരുന്നു അന്ന് ഇജ് ഞ്ഞി ഇത് കുഞ്ഞ ല്ലേ ഇതിന് പിടിച്ച് അത് കടിച്ച കഴഞ്ഞ് കഴിയുമ്പം നമുക്ക് വിഷമവും വരും ആ ചുമന്ന ചുമന്ന ഇരിക്കയും ചെയ്യും ഞാൻ രാത്രി ഒക്കെ എഴുന്നേറ്റ്
ചൊറിയുന്നു ഒകെ പറയാൻ പോലും
ആഹ് ചെറുതായിരിക്കുമ്പോ ഞാൻ റൂമ് മെ ക്ലോസ് ചെയ്യും ഒരു ഹോള് പോലും ഇല്ലാത്ത രീതിയില്- ഡോറിന്റെ അടിൽ ഞാന് മറ്റേ തുണി വെച്ചിട്ട് ക്ലോസ് ചെയ്യുവായിരുന്നു- ആ ഡോറിന്റെ അടിയിലെ പോലും ഹോളി- കൂടെ കയറരുതെന്നുള്ള രീതിയില്- അന്നിട്ട് ഞാൻ- കിടക്കാൻ നേരത്ത് കൊതുകു ബാറ്റും കൊണ്ട് എല്ലാ കൊതുകിനെയും അടിച്ചു കൊന്ന്- സൈഫ് ആക്കിയാരുന്നു-
ഇതെങ്ങനെ കേയറുന്നന്ന്റിയാമോ റൂമിന്റെ ഡോറ് ക്ലോസ്- നമുക്ക് ഇണ്ടല്ലോ എയർ വെന്റിലേഷൻ
ആ അത് ഞങ്ങള് വല വ ച്ചേക്ക് വരുന്നു വര വെച്ചടച്ച് അടച്ച് വെച്ചേക്കുയിരുന്നു
ആ ആ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു അന്ന് നമ്മൾക്ക് അന്ന് അത്ര ഇയും ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത് മ കുഞ്ഞായിര്ന്നപ്പഴേ അ അതിന്റെ കാര്യം പിന്നെ ഇതുപോലെ ഇത് തേച്ച് വെക്കാൻ മറ്റേ ത്തിയിലും തേക്കുയിരുന്നു കട്ടിന്റെ സൈഡിലും തേക്കുയിരുന്നു അപ്പൊ പിന്നെ അത്രയും വലിയ ശല്യം കുഞ്ഞിന്റെ അടുത്തോട്ടില്ലായിരുന്നു രണ്ടര വയസ്
ആ ഇവിടെരാളെ ഏഴു വയസ സയ് ഉം ഉം അടുത്തയാള് ലോഡിങ് അടുത്തയാളി ഇപ്പ ദേ എട്ട് മാസം
ആ ആഹ് എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്റെ ഒരു രണ്ടാം പ്രയത്നംന്താ
ഉം ആ ഇപ്പൊ ഇതിന്റെ സീസണാ തോന്നള്ളൂ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പ ഞാനി കൂടെ കൂടി തൊട്ടടുത്ത്ന്റെ മൂന്നെണ്ണം പിന്നെ എൻ്റെ കസിന്റെ വീടിൻ്റെ അടുത്തും തൊട്ട അത് അവര് ഏകദേശം നാലു പേര് ഒരേ സമയത്തും കൺസീവായി ഏകദേശം നാല് പേരും പ്രസവിച്ചു
ഞാന് എന്റെ ആ ഒരു സമയത്തന്ന് പറഞ്ഞാല് എന്നെ ഞങ്ങൾക്ക് കോളേജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാന് ആ ഫസ്റ്റ് ണ്ടായി അടുത്ത മാസം അടുത്തയാൾ അങ്ങനൊ ഒരു മൂന്നാല് പേര് ടിപ്പിച്ചച്ച് പ്ര ണ്ടായും പറഞ്ഞിട്ട് ആ ഗ്രൂപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളി പ്രസവിച്ച എല്ലാവർക്കും ഒരേ സീസണൽ പെൺ പിള്ളേരായിരുന്നു
അയ്യോ ഇത് ആ ഇവിടെ രണ്ടെണ്ണം ആണും രണ്ടെണ്ണം പെണ്ണു അപ്പൊ ഇവിടെ പിന്ന ഇപ്പൊ എങ്ങനെയ ആായിരിക്കുംന്ന് അറിയില്ല
അ ഞങ്ങത പറ പെിള്ളേർണ്ടുന്ന സീസ അൊല്ല പിൻ പിിള്ളേരുണ്ടായന്ന് പറഞ്ഞ് ഞങ്ങള്
ആഹ
ഞങ്ങളടെ ഞങ്ങളടെ ഞങ്ങളടെ ഗ്രൂപ്പില് നിങ്ങള ഗ്രൂപ്പില് ആകെ രണ്ടേ രണ്ട് പേർക്ക് മാത്രമ ഉള്ള ആൺകുട്ടികള് ബാക്കി എല്ലാർക്കും പെപിള്ളേർ കോളേജിലെ ഒരുമിച്ച് അടിച്ചര
ഒരു ഗാങ് ഉണ്ടായിരുന്നു ല് ചെറക്കന്മാർക്ക് മൊം മത്തം വെ പിള്ളേരാ
ആ ആഹ ഞങ്ങളടെ ഞങ്ങളടെ ക്ലാസ്സിൽ പഠിച്ചതിൽ രണ്ടേ രണ്ട് പേർക്ക് മാത്രം ആട്ടെ കുട്ടികൾ ബാക്കി എല്ലാവർക്കും പെൺ പിിള്ളോര ഞങ്ങള്െ പറയുന്ന പെ പിിള്ള മസലാണ്
ആ ഉം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ വീട്ടില് നാല് പെൺ പിിള്ളേരാണ് അന്നിട്ട് ആ ചേച്ചിക്ക് ഉണ്ടായതും പെങ്കൊച്ച രണ്ടിപ്പ ആ കൊച്ചു ശരിക്കും എനി എഴിലും എട്ടിലും എങ്ങാണ്ടായി പക്ഷെ ഇതുവരെ നോക്കിട്ടില്ല കാരണം ഇവര് പറയുന്നത് ഇപ്പ മൊ പെൺ പിള്ളേരുടെ സീസൺ അതുകൊണ്ട് സീസൺ കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂന്ന് പറഞ്ഞ് ഒരാളെ ഉള്ളൂ സ്റ്റിൽ പക്ഷെ ഇന്നാള് ഒരെണ്ണം എന്ന ആയി എന്നിട്ടത് എന്തോ പ്രശ്നവായി അബോർഷൻ
ആഹ ആ എന്റെ